ഹലോ
കേക്ക്ന്നുണ്ടോ? ഹലോ
ആഹ്
ആഹ് ഓ ആഹ് കേക്കാം. പറഞ്ഞോ ഹലോ ആഹ് പ കേക്കുന്നുണ്ട്.
ആ റേഞ്ചിന്റെ എന്തോ പ്രോബ്ലം ഉണ്ടന്ന് തോന്നുന്നു വ്യക്തം ആവുന്നില്ല.
അതെയോ? ഇവിടെ കേക്കുന്നുണ്ട്.
ആഹ് ഇപ്പൊ കേക്കാം. ഫുഡോക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല കഴിക്കണം.
ഉം ലേറ്റായല്ലോ?
ആ ലേറ്റായി ആ ആരും കുട്ടിയാള് ആരും ഇല്ലാത്തോണ്ട് തനിയായോണ്ട് കഴിക്കാനൊരു മടി ഇത്തിരി കഴിഞ്ഞ് കഴിക്കാന്ന് വിചരിച്ച്.
ആഹ് അപ്പൊ നേർത്തെ കഴിക്കണ്ടേ നേർത്തെ കഴിച്ചിട്ട് ഇച്ചിരി റസ്റ്റ് ഒക്കെ എടുക്കാലോ അപ്പ പിള്ളാരെ പിന്നെ വിളിക്കാനൊക്കെ ലോ
അതായത് നമ്മള് തനിയെ ഉള്ളപ്പോ നമുക്ക് തനിയെ കഴിക്കാനൊരു മടിയ. രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആകും കാപ്പി കുടിക്കാം അപ്പൊ പിന്നെ
ആഹ് ഹസ്ബൻഡ് എവിടെ? കൊടുക്കണം എത്ര കുഞ്ഞുങ്ങളുണ്ട്?
രണ്ടു പേര്
രണ്ടുപേരോ എത്രയിലെക്കെ പഠിക്കുന്നെ?
രണ്ടു പേരുംവലുതായി ഒരാള് ഡിഗ്രി ഫൈന്ല് ആ ഒരാള് ആഹ് അതെ അതെ ഒരാളിപ്പം പിന്നെ പി ജി ചെയ്യാൻ വേണ്ടി നിക്കുന്നു ഒരാള് പത്തിലെഴുതിയിട്ട് ഫുൾ എ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ് അപ്പൊ വീട്ടിലുണ്ടോ മോ എളേയാള്?
ഇല്ല എളേയാളിന്ന് പൊർത്തോട്ട് പോയി.
ആഹ് ആഹ് എളേത് മോനാ
ആ ഇളയാള് മോൻ മൂത്താള് മോള്.
ആ പിന്നെ പിന്നെ വേറെ എന്തൊണ്ട്? വർക്ക് വല്ലോം ചെയ്യുന്നുണ്ടോ?
ഇല്ലില്ല ഒന്നും ചെയ്യുന്നില്ല.
ഉം പിന്നെ ഇന്നത്തെ ദിവസങ്ങനെണ്ടായിരുന്നു
എന്തോന്ന്
ഇന്നത്തെ ദിവസങ്ങനെണ്ടായിരുന്നു
ആ കൊഴപ്പില്ല രണ്ടുസം കൊണ്ട് ചെറിയ ചാറ്റൽ മഴ പോലൊക്കെണ്ടായിരുന്നു ഇന്നിപ്പോ അങ്ങനെ കുഴപ്പമൊന്നുല്ല ചെറിയ വെയില് കേയു ണ്ട് എന്നാലും വല്യ തുണിയൊന്നും ഉണക്കത്തക്കണള്ള വെയിലല്ല
ഉം ഇ വിടെ യും വെലുണ്ട് രാവിലെ ഒരു മയെടെ ഒരു തുണ്ടായിരുന്നു
ആയി ആ ഹ ഹ ഹ
ഇന്ന് മോടെ സ്കൂളില് പി ടി എ മീറ്റിംഗ് ആയിരുന്നു അ ങ്ങനെ അങ്ങോട്ട് പോയി ആ രാവിലെ പത്തരക്കായിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് പത്തരക്കായിരുന്ന്
ഓ അ ശരി അത് ശരി
അങ്ങനെ കഴിഞ്ഞു വന്നു ഞങ്ങടെ വീട്ടിന്റെ അമ്പലത്തിൽ ആ ഞങ്ങടെ വീടിന്റെ താഴെ തൊട്ട് താഴെ ഒരു കുഞ്ഞരു ക്ഷേ ത്രം ഉണ്ട് പ്പൊവടെ വാർഷികയിരുന്നു അമ്പരത്തിലെ പ്രതിഷ്ഠ വാർഷികല്ലേ അപ്പൊ ഫുഡ് എവട അവടന്നായിരുന്നു
ആ അത് നല്ലയാ
ഉം രാവിലെ ഇവിടുന്നായിരുന്നു ഉച്ചക്ക് ഇവിടുന്നായിരുന്നു ഉം ഇ നി രാത്രില് ചെലപ്പം കാണും ഉം വെച്ചിട്ടില്ല പിന്നെ മോക്ക് പിന്നെ സ്കൂളിൽ കൊണ്ട് പോകാൻ വേണ്ടി ആ ആ ഇവി ടെ അങ്ങനെണ്ട്
ആ
ഉം ഇത് മാസത്തിൽ രണ്ടു ദിവസം തൊറക്കുന്നരു ക്ഷേത്രാ
ഓ അങ്ങനെ എന്തോ ദേവീക്ഷേത്രണോ അതോ
ആ ഉമാമഹേശ്വരീ ക്ഷേത്രം
ഓ ഓ ഓ
ഉം രണ്ടുപേരും കൂടെയുള്ള ദുർഗാദേവിയ ന്നാ തോന്നുന്ന ലക്ഷ്മി ഉം അങ്ങനെപ്പം ചേട്ടത്തിടെ വീടിന്റെ താഴെഞങ്ങടെ വീട്ട തൊട്ട താഴെല്ല അപ്പൊ അവർടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഈ അമ്പലം ഉം പ്പൊ ചേട്ടത്തിടെ വീട്ടിലാണ് ഞങ്ങള്
അത്ശരി കുഞ്ഞുങ്ങളൊക്കെ വലുതാന്നോ
കുഞ്ഞുങ്ങള് ഒരാള് രണ്ടര വയസ്സ് ഒരാള് ണ്ട് ഇവിടെണ്ട് ഒരാള് ഒന്നാം ക്ലാസ്സി പഠികിണ്
അ മോ മോനാണോ അതോ
മൂത്തത് മോള് രണ്ടാമത്തത് മോന്
ഓക്കേ ഓക്കേ
ഉം
പിന്നെന്തോണ്ട് വർക്കെയ്യുന്നുണ്ടോ
ഇവ നെ എവിടെയെങ്കിലോന്ന് ആക്കിയിട്ട് പോണം ചുമ്മാ വീട്ടിഇരുന്ന ശരിയ അല്ല നമ്മളങ്ങ മടിച്ചു പോവും
അതാ അതാ നമ്മൾ രാവിലൊരു ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കി നമ്മള് രാവിലെ എഴു ന്നേറ്റ് കുളിച്ച് യായി ഇതെല്ലാം ഇങ്ങനെ കണ്ട അടുക്കളെ നിൽക്കുന്ന എല്ലാദേഹം ദേ ഹം നമ്മൾ ഇത്തിരിക്കുന്ന ഡ്രസ്സിലോട്ട് തുടച്ച ഒരു മാതിരി ഇരി അതേസമയം ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കി നമ്മള് രാവിലെ എഴുന്നേറ്റ് വൃത്തിയായി എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി അയിനെങ്ങ് പോവാൻ ശ്രദ്ധിക്കും ഇത് ഇങ്ങനെ നിക്കും
ലൈഫിനോട് ഇച്ചിരികൂടി ഇഷ്ടം തോന്നും
അതാ
ഇത് ആ രാവിലെ കൊച്ചുങ്ങളെ വിടണം പിന്നെ അ അടുക്കള ജോലി അത് പിന്നെ തൂക്കല് വാരല് ഉം
ഇച്ചിരി വലുതായോണ്ട് എനിക്കിച്ചിരി സമാധാനണ്ട് മറ്റേത് രാവിലെ ഏഴേ മുക്കാലിന് ഒരാളെ കൊണ്ടാക്കാൻ പോണം എട്ടേ മുക്കാലിന് നടുത്താളെ കൊണ്ടാക്കാൻ പോണം അത് കഴിഞ്ഞ് മൂന്നരക്ക് ഒരാൾ വരും നാലേ മുക്കാലിനടുത്തയാൾ വരും അപ്പൊ രണ്ടു പേരെയും വിളി അത് ഇവ്ടുന്നൊരു ഒരു മുക്കാ ഒരു മുക്കാ കിലോമീറ്ററോളം നടക്കണം ഉം ബസ് വരുന്നട്ത്ത് പോകാൻ അങ്ങനെ പോണമായിരുന്നു ഇപ്പൊ പിന്നെ രണ്ടു പേരും തനിയെ അങ്ങ് പൊയ്ക്കോളും
തനിയെ വരും ഉം മോളെന്താണ് മീന എടുത്തിക്കുന്നത് മൂത്താൾ ആഹ് ഉം
ഉം ഇനിയിപ്പം പി ജിക്ക് കൊടുത്തിരിക്കാ വിളിച്ചിട്ടില്ല ഉം അപ്പം അവർക്കൊരു ഇന്റേൺഷിപ്പ് നടക്കുന്ന പാവം മുപ്പത് ദിവസത്തെ ആയിരുന്നു പക്ഷെ മുപ്പത് ദിവസം അവർക്കെല്ലാം ഇനിയിപ്പോ എക്സാമിൻ ഡേറ്റ് ഓ ഓപ്പണിങ് ഒക്കെ ആയി വരുന്നുന്നത് കൊണ്ട് അവർക്ക് പതിനഞ്ച് ദിവസേ കൊടുത്തോളൂ അപ്പൊ അതിന് അതിന്റെ ഇതായിട്ട് അവിടെ അവിടെ നിക്കുവാ
ആഹ് ഉം പിന്നെ വേറെന്താണ് ഇന്ന് എന്താണ് പരിപാടി
ഓ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇച്ചി ചോറ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് പേപ്പറ പേപ്പറൊക്കെ രാത്രിയിൽ ആണ് ഇവിടെ കൊണ്ടുവരുന്നതേ അപ്പം നമ്മുടെ പത്രമേ പത്രം ആ ഇങ്ങോട്ട് വണ് ഇങ്ങനെ വരാത്ത അത് വൈകുന്നേരം അവര് വരുമ്പോഴാണ് എടുത്തോണ്ട് വരുന്നതേ
ഓ ഹോ ഹോ
ആ അപ്പോഴാണ് അന്നേരം പിന്നെ അന്നേരം പിന്നെ രാത്രി സമയം കിട്ടാത്തോണ്ട് രാവിലെ ഇങ്ങനെ ഇനി ഇരുന്നു വായിക്കും പിന്നെ എന്തെങ്കിലും വനിതയോ ഗൃഹലക്ഷ്മിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും
ആഹ്
ചിലപ്പോ കിടന്ന് കിടക്കുന്ന വഴിക്ക് അങ്ങ് ഉറങ്ങിപ്പോവും എന്തായാലും നാല് മണിക്ക് എഴുന്നേൽക്കും എഴുന്നേ റ്റ് വീണ്ടും ചായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പോവും
ഉം ഉച്ചയുറക്കൊക്കെ പതിവ് ആണോ
ഉച്ച ഉറക്കായിട്ടൊന്നും ഇല്ല ഇങ്ങനെ ഇത് എന്തെങ്കിലും ഒന്ന് വായിച്ചോണ്ട് കിടക്കും ചെലപ്പോ ഉറങ്ങിപ്പോവും ചില അങ്ങനെ ഉറങ്ങാറില്ല
ഉം
പകൽ അങ്ങനെ ഉറങ്ങുന്നതും ഷീ അങ്ങനെ അത്ര ഇഷ്ടമുള്ള കാര്യം അല്ല പകല് ഉറങ്ങിയ നമ്മുടെ രാത്രിയിലത്തെ ഉറക്കവേ
അതെ രാ രാത്രിത്തെ ഉറക്കം പോവും
ആ അതാ പിന്നെ ഉച്ചക്ക് ഉറങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ നമ്മള് രാത്രി എന്തെല്ലാം ചെയ്താലും ഒരുപാട് സമയം എടുക്കും കണ്ണ് കഴച്ച് ഭയങ്കര ഇതാ അതേസമയം നമ്മൾ എന്നും രാത്രി ഒരേ സമയത്ത് ഉറങ്ങാൻ കിടക്കുവാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും
എത്ര മണി ആവുമ്പോ എഴുന്നേൽക്കും അപ്പം
ഇപ്പം രണ്ടു പേർക്കും പോകണ്ടല്ലോ അതുകൊണ്ട് ആറ് മണിക്കാ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ നാലേ മുക്കാലിന്
ആഹ് ഹ
എന്നാലും തലേന്നെ എല്ലാം ചെയ്തക്കെ വെക്കും തേങ്ങ പിരിഞ്ഞ് വെക്കും തോരനുള്ളയൊക്കെ അരിഞ്ഞു വെക്കും കാരണം ആറേ മുക്കാലിന് ഒരാൾ പോവും അപ്പൊ അയാൾക്ക് കാപ്പിയും ചോറും റെഡിയാവണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം അരിഞ്ഞു വെക്കാനുള്ള എല്ലാം അരിഞ്ഞ് വെക്കും തോ തേങ്ങയും തിരിങ്ങി വെക്കും അപ്പം രാവിലെ എളുപ്പം ആവും
ഉം ഞാനും അങ്ങനെ ചെയ്ത് വെക്കും ഞങ്ങ അരി അരി അങ്ങനെ വെക്കത്തെ ഒന്നൂല്ല
ചോറ് രാത്രി തിളപ്പിച്ച് കുക്കറിൽ ഇറക്കി വെക്കും രാവിലെ വെച്ച് ഊറ്റും ഒന്നുടെ തിളപ്പിച്ച് ഊറ്റും എന്നാലെ നമുക്ക് സമയത്തെ എല്ലാം നടക്കത്തോളൂ ഏഹ്
ബീറ്റ്റൂട്ട് തോരനാ അവൾക്ക് അതു ഉണ്ടെങ്കി പിന്നെ വേറെ ഒന്നും വേണ്ട
ആന്നോ ഇവിടെ അങ്ങനെ ആർക്കും ബീറ്റ്റൂട്ട് അത്ര പോരാ
എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഇഷ്ടല്ലായിരുന്നു വീട്ടില് എന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടല്ല ഇവിടെ എന്റെ ഹസ്ബൻഡിനും കൊച്ചുങ്ങൾക്ക്ക്കെ അതെ അതേ മതി
എനിക്ക് ഞാന് പച്ചക്കറികൾ ല്ലാം അങ്ങനെ പ്രത്യേകിച്ച് മുരങ്ങയില ചീരയില അങ്ങനൊക്കെ കൂട്ടുവാന്ന് അല്ലാതെ ഈ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല എനിക്കിഷ്ടമല്ല
ഉം
പക്ഷെ സാമ്പാർ കൂട്ടും അത് കഴിക്കും അല്ലാതെ തോരനൊന്നും എനി ക്ക് വേണ്ട എന്റെ മക്കൾക്കും അതുപോലെ തന്നെ അവര്ക്കും ഈ തോരനോടന്നും വലിയ പ്രാധാന്യം ഇല്ല മേൾക്ക് പക്ഷെ എന്തങ്കിലും ഒരു തോരൻ കിട്ടിയാ ഇഷ്ടവാ
ഉം ഇന്ന്ന്താ കറി ഉണ്ടാക്കിയപ്പ ന്നും
ആഹ്
ഇന്നന്താ ഉണ്ടാക്കിയ പ്പൊ സ്പെഷ്യലാ യിട്ട്
ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും ല്ലായിര്ന്ന് തീയ്യല് ണ്ടായിര്ന്ന് പിന്നെ മുരി ഇല മുരിങ്ങയിലെ ഓ എന്തോ അയ്ന് പറയുന്നേ നമ്മുടെ മുരിങ്ങയില തോരനു ഉണ്ടായിര്ന്ന് നെല്ലിക്കാച്ചാറും മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു ചമ്മന്തി അരച്ച്
ഉം മീന് ഒന്നും താല്പര്യ ല്ല ല്ലേ
മീനുണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നും അങ്ങ് മീനാവു മ്പം ങ്ങ് മടുക്കും ആഹ് ഉം
ഇവിടെ എ എന്നങ്കിലും ഒരൂ സം മീൻ മേടിക്കില്ലെന്നും പറഞ്ഞാ പ്രാർത്ഥിക്കുന്നു
ആ ഇവിടെ മീൻ എന്നും എന്നും വൈകുന്നേരം വാങ്ങിക്കും പക്ഷെ ആ ഇവര്ക്ക് കൊച്ചുങ്ങൾക്കൊന്നും വല്യയ താല്പര്യം ഇല്ല മീൻനോട്
ആണോ
ഉം ഉം അത് കറി വെച്ചാൽ അവര് രണ്ടുപേരും ചാറ് മാത്രം ഇങ്ങനെ കോരിക്കോണ്ടോവും കഷ്ണങ്ങളെല്ലാം അതീ ഇട്ടേക്കും അല്ലെങ്കിൽ പിന്നെ വറുത്ത് കൊടുത്താ കഴിച്ചോളും
ഹസ്ബൻഡ് എവിടെയാണ് പുറത്ത
അല്ല വ ഇവിടെ ഉണ്ട് പൊ വ പുറത്ത് വർക്കാണെന്ന് പറഞ്ഞതാ ആഹ്
എന്താ വർക്കയ്യുന്നേ
ഈ കോൺടാക്ട് വർക്ക് എടുത്തിരിക്കയാണ് പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ
ഓഹ് ഓഹ് ഓഹ്
ങ്ങായി അങ്ങനെ പോന്ന് അപ്പൊ അവര് വൈകുന്നേരം വരുമ്പഴാണ്
ഉം വൈന്നാരം എന്തേ സ്നാക്സ് ഒന്നും ചോദിക്കത്തില്ല
അവര് എന്നും വൈകിട്ട് ആറര ഒക്കെ ആവത്തില്ലേ വരാൻ ആ ഓരോ ഉള്ളപ്പം നമ്മളെന്തെങ്കിലൊക്കെ ഉണ്ടാക്കും. മഴക്കപ്പോ പരിപ്പ് വടയോ അങ്ങനെ എന്താ ആ ച നീ ചെലപ്പഴെക്കേ പൊറത്ത്ന്ന് വാങ്ങിക്കാറൊള്ളു. വീട്ടിലെന്തെങ്കിലു ഒക്കെ ഒള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലൊക്കെ അങ് ഇണ്ടാക്കും.
ഉം.
രണ്ട്, ഒരാള് ആറരയാകും വരാൻ. മറ്റെ ആള് ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്ന മോള്. ആ ഇപ്പൊ ഇപ്പം മറ്റെ ഇവിടെ ഇന്റേൺഷിപ്പിന് പോയേക്കുന്നുന്നത് കൊണ്ട്. അയാള് ഉം. അപ്പം മോ മാത്രല്ലെ ഉള്ളു. അയാള് ആറേ മുക്കാല് ആകും വരാൻ. പിന്നില്ല ചോറ് കഴിക്കാനുള്ള ഒരു കാരണം അന്നേരം പിന്നെ സ്നാക്സ് ഒന്നും വേണ്ട എന്ന് പറയും.
ആഹ് ചോറ് വെയ്ച്ചപ്പോ എങ്ങനെങ്കിലും കെടന്നാൽ മതിന്നും.
ആഹ്. അവർക്ക് ഇത് എങ്ങനെങ്കിലും ഒന്ന് ഐടന്നാ മതി.
ഉം
പിന്നെന്തോ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ പോവുന്നു.
ഫേവറൈറ്റ് ഫുഡ്ന്താണോ.
എന്തോ.
ഫേവറേറ്റ് ഫുഡ് ഏതാണ്.
എല്ലാരും എന്റെ അടുത്ത് മിക്കോറള്ളവരെല്ലാം ചോദിക്ക എനിക്ക് പക്ഷെ അങ്ങെ ഫേവറേറ്റ്ായിട്ട് പ്രത്യേകിച്ച്ഷ്ടം ഒന്നില്ല എനി എ േ ഇപ്പ മൂന്നു നേരം ചോറ് വരാങ്കിൽ ഏറ്റവും വലിയ സന്തോഷം
ചോറ് അത്രക്ക് ഇഷ്ട്വ അല്ലെ.
ഭയങ്കര ഇഷ്ട്വ. ചോറ് സാമ്പാറും ഏറ്റവും ഇഷ്ട. അതിൻന്റെ കൂടെ ഒന്നീ സാമ്പാറ് ന്റെ ക്കൂടെ ഒരു പപ്പടം അല്ലെങ്കി സാമ്പാറിനോട് ഒരു മീൻ വറുത്തത്. അല്ലേൽ ഒരു മുട്ട പൊരിച്ചത്. ചോറും, സാമ്പാറും തരാെങ്കിൽ മൂന്നു നേരം അല്ല പത്ത്നേരം തന്നാലും ഞാൻ കഴി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും എനിക്കത് ഭയങ്കര ഇഷ്ട ചോറെടുത്ത് തിന്നാനാ. ഞാൻ. ഇവര് പൊയി കഴിമ്പെന്നെ വഴക്ക് പറയും എന്നെ. വണ്ണം വക്കും, ഷുഗറ് വരുംന്നൊക്ക പറഞ്ഞിട്ട്. ഞാന് ഇനി ഇവര് പൊയി കഴിയുമ്പ പൊരിച്ചു ചോറിന്നും. അല്ല നമ്മടെ മറ്റെ ജയ അരി. വ സെവൻ സ്റ്റാറിന്റെ ജയ.
അതാ അതിലൊക്കെ ഈ ഇത് കൂടുതലല്ലേ. കണ്ടന്റ് കൂടുതലല്ലേ.
ഉം ഉം..
അതൊക്കെ ഇച്ചിരി കൊറയ്ക്ക . ആ എന്നാ ശെരി ഇന്നാ ഓക്കെ. പിന്നെ വിളി.
ഓക്കെ.